ഹലോ ഉം എന്തൊക്കെ ഇണ്ട് വിശേഷം ഉം ഭയങ്കര തെര്ക്കിലാല്ലേ.
അല്ല തെരക്കൊന്നല്ല ഞാൻ ജസ്റ്റ് ഒന്ന് അട്ക്കളീക്ക് പ്പ ങ്ങ വന്നതായിരുന്നു.
ഉം ഇന്നട്ട് അവിട്ത്തെ പാത്രൊക്കെ പൊട്ടിക്കാ.
അല്ലട്ടോ മാത്രം പൊട്ടിക്കല്ലാ ഒന്ന് സിങ്കില് ഇട്ട് വെക്കാന്ന് കര്തി.
അതെല്ലെ. എന്താ പറയാ രാവിലെ അപ്പൊ പണിയൊന്നും കയ്യൂലാ രാവിലെ പണി ഒതു, അതെന്താ?
ഞാൻ ഒന്നും എടുക്കാറില്ല. ഞാൻ അംഗനവാടി പോകുമ്പഴേക്കും എല്ലാ പണിയും കയ്ച്ചിട്ട് ചോറൂടെ വെക്കാണ്ടായിരുന്നു. അപ്പൊ അതിന് ടൈം അതും അങ്ങനവാടി വിട്ട് വന്നിട്ട് ചോറ് ഊറ്റി അവിടെ ഇഞ്പ്പവ്ടൊന്ന് എങ്ങനായാലും ചോറ് നമ്മള് അടുപ്പത്താ ഇവടെ വെക്കുന്നത്. അപ്പൊ അവിടൊന്ന് വൃ ത്തിയാക്കാണ്ടാവൊല്ലോ ആഹ് ഓഹ് കുളിയൊക്കെ കഴിഞ്ഞു എല്ലതു ആയി. ഇപ്പൊ ഫുള്ള് കഴിഞ്ഞു. ആ ചോറ് വെക്കാനേ ണ്ടായിരുന്നൊള്ളു. ബാക്കിയൊക്കെ
ആഹ് അത് വെന്ത് ചീ ചീയ്യോല്ലോ ന്ന് വിചാരിച്ചിട്ടായിരിക്കും.
വെന്ത് ചീയ്യുന്നതല്ല ഞാന് അങ്കനവാടി പോവ് പോകാൻ നേരത്ത് അങ്ങനവാടി പോവാൻ നേരത്ത് ഞാന് ആ അരി
ഉം ഉം ആഹ്.
വന്നിട്ടാ വേവാനും ടൈം എടുക്കും. അപ്പം വന്നേനേഷാണ് ഞാൻ ഊറ്റീട്ട്ള്ളത്.
ഉം അപ്പൊ ഊറ്റ്യൊകെ കഴിഞ്ഞില്ലെ. പിന്നെന്താ ഭയങ്കര സൗണ്ട്?
ഇപ്പഴും സൗ
അല്ല ഇപ്പം സൗണ്ട് ഇല്ല ഇപ്പഴും സൗണ്ട്ള്ളോന്ന് ചോദി
ഇപ്പൊ സൗണ്ട്ണ്ടോന്ന് വെച്ചാല് ഞാന് ഇപ്പം ഇവിടെ ഇപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പാക്ക് ഞാന് ചായ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല
ഉം ഒരു തറവാട്ടിലാകുമ്പോ എന്തൊക്കെ ഒക്കെ ജോലികളുണ്ടില്ലേ നിന്നെക്കെ അപ്രിഷിയേറ്റ് ചെയ്യണം
താങ്ക്യു
ഉം നീ എവിടെങ്കിലും ഒന്ന് പോയിരുന്ന് കൊറച്ചേരം റസ്റ്റ് എടുത്തോ
പിന്നെ അല്ല എന്തായി പണിക്കാര് വന്നോ ഇന്നാള് പറഞ്ഞിരുന്ന്
ഇല്ല ഇന്ന് വരുന്നാ പറഞ്ഞത് ഇനീ നാളെ വരുന്ന് പറഞ്ഞു അത്പ്പോ ലോട്ടറി അടിക്കുന്ന പോലെ നാളെ നാളെ നാളെ എന്റെ ഹസ്ബൻറ് പറയും നാളെ നാളെ നീളെ നീളെ പറഞ്ഞാണ്ടേ
അതെ അതെ നീണ്ട് നീണ്ടു പോവും പക്ഷെ പണിയാണ്ട് പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞ ഞ്ഞാലേ സമാധാനായിരുന്നു എന്റെ ഹസ്ബന്റ് ചോിച്ചിരുന്നു അവർക്ക് ആ ടൈലിൽ തന്നെ കട്ട
ആഹ് സെയിമല്ല ഏകദേശം അതുകൊണ്ടടുത്തിട്ടുള്ളതാണ് കിട്ടിയത്
അതൊക്കെ പറഞ്ഞു ഞാന് അപ്പോ പറഞ്ഞു അവര് ഉം അവർക്ക് നല്ലവണം സംസാരിക്കായിരുന്നു ന്നൊക്കെ പറഞ്ഞു
പക്ഷെ എന്താറയോ ഇത് നമുക്ക് പറ്റിട്ടുണ്ട് അപ്പൊ പിന്നെ വെറുതെ പിന്നെ സംസാരിച്ചിട്ടു കാര്യല്ല അവരുടുത്ത് മറ്റേ സാധനല്ല പിന്നെ വെറുതെ നമ്മളിപ്പോ ആഹ്
ആണ് അതാണ് പക്ഷെ അതല്ല ആദ്യ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞുന്നോ
ആഹ് ആഹ് ആഹ് എനിക്ക് മനസിലായി ഈച്ചവിടെയുണ്ട്
ഉം അകത്തോട്ട് ഈച്ച ആഹ് അകത്തോട്ട് ഈച്ച വരുമ്പോക്കും അകത്തോട്ട് കേയറട്ടെ ഞാൻ ഒന്നാമത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇ ഇരുന്നു പുറത്ത്
ആഹ് കാഴ്ചകളൊക്കെ കണ്ടോ
കാഴ്ചകൾ കാണാൻ മാത്രൊന്നുല്ല
അതല്ല ഈച്ചകളെണ്ടാവുള്ളു കാഴ്ചകള് അല്ലാത്തൊന്നുണ്ടാവില്ല
ഉം അതെ അതെ മ
ഒരു ആഹ് വൃത്തികേടാണ്
ഓ
ഓഹ് ക്ലിയർ ആവുന്നില്ലട്ടോ റേഞ്ചിള്ളടുത്തേക്ക് നിന്നോളൂ
വെള്ളൊക്കെ ഒന്ന് ഉലർന്ന് ഒന്ന് റെഡി ആയി കഴിയുമ്പഴേ
ആഹ് ആഹ്
ഒക്കെ ഒന്ന് ഓക്കെ ആവും
അതെ
പിന്നെ അവിടെ എങ്ങനെയാണ് പാടൊക്കെ ഉണ്ടോ അടുത്ത്
ആഹ് നമ്മളിപ്പോ
അംഗനവാടിയിലേക്ക് കൊണ്ടു പോകുന്നത് പാടത്തിലൂടെ പോവാണെങ്കില് നമ്മള് ഇ ഒരു അഡ്വെഞ്ചർ പാർക്ക് പോവല്ലോ അതുപോലെയാണ് സ്ലൈഡ് ചെയ്യാം എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് വാട്ടർ വാട്ടർ റൗണ്ടിലെ കളികളൊക്കെ ഉണ്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് നമ്മൾ ഒരു വവട്ടം കുളിച്ചതാണെങ്കിൽ വ വരുമ്പോ കുളിച്ചിട്ട് വരാം പിന്നെ ഇവിടുന്ന് വറെരു കുളി
ഓ അത് ശെരി എന്താ വച്ചാല് ഞാൻ എന്താ ചോദിച്ചന്ന് വെച്ചാല് ഞാൻ പണ്ടൊക്കെ നമ്മള് പാട്ടത്തിലൂടെ ഇങ്ങനെ പോകുമ്പേ എപ്പോഴും ഒന്ന് വിള ക്കി വീയാറ് വൈയതി വീയാറുണ്ടായിരുന്നു
ഉം ഉം
അപ്പോ ഞാനിങ്ങനെ വിചാരിക്കും പാടത്തിലൂടെന്ന് പോകാനേ കഴയില്ല അപ്പോ നമുക്ക് തന്നെ നമുക്ക് ഗ്രിപ്പില്ലാത്ത സ്ഥലത്തിലൂടെ തന്നെ നടക്കാനൊന്നും കഴിയൂല്ലല്ലോ പണ്ടൊക്കെ നമ്മള ഇങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എല്ലോ ഇങ്ങനെ നടന്നു പോകുായിരുന്നല്ലോ
അതെ അതെ
പക്ഷേ ഇപ്പന്ന് പറഞ്ഞാ അങ്ങനെയല്ല ഉം പിന്നെ പാടങ്ങളും ഇല്ല്യ
ഉം നമുക്ക് വേറെ വയ്യുണ്ട് റോട്ടില് പോയാല് നല്ല ദൂരുണ്ട് അപ്പൊ അത് ബുദ്ധിമുട്ടുാണ് പിന്നെ മെയിൻ റോട്ടിമ്മലൂടെ ഇങ്ങനെ പോവാറുമ്പോ നമുക്ക് എത്രയോ ആൾക്ക ആക്കാര് കാണുന്നതും അല്ലേ നമ്മളിപ്പോ എന്നും ഇട്ട ഡ്രസ്സമ്മലല്ലേ നമ്മള് പോകുന്നത് ഇതിലൂടെ ആവുമ്പോ അത്ര പ്രശ്നല്ല ഇപ്പ അതിനായിട്ട് മാറ്റിട്ടൊക്കെ പോണം അതും ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ആദ്യം നല്ല രീതിയിൽ അവിടെ വയ്യ തന്നിരുന്നു പിന്നെ ആ വയ്യന്റോടമ്മ അവിടെ അടച്ചു എന്നിട്ട ഇപ്പോ ഒരു ഇടുങ്ങിയ സ്ഥലത്തിലൂടെ ഇറങ്ങിയിട്ട് വേണം പോവാൻ അപ്പൊ ഇന്ന് ഞങ്ങൾ പോയി നോക്കിയപ്പോ അവിടെന്ന്ന്ന നല്ല മഴയല്ലേ ആ മണ്ണ് ഫുള് ഒലിച്ച് പോയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങള് പോയത് രസയിരുന്നു കാരണം ഓ അങ്ങോട്ട് പോയ ഏകദേശം ആൾുകളളുടെ പാന്റ് ഫുള്ള് കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പേന്റ് ഫുള്ള് ചളിയായിട്ടിണ്ട് കാല അങ്ങോട്ട് ആ ഒലിച്ച മണ്ണൊക്കെ പാടെ കൂടി നിന്നിട്ടേ നമ്മള് ചവിട്ടുമ്പോ കാല് ങ്ങട്ട് മുങ്ങി പോവാണ്
അത് ശരി
ഈ വയൊക്കെ തടസ്സപ്പെ എടുത്തന്ന പറയുമ്പോ അല്ലേ ആ വയി തന്നിരുന്നു നമ്മളിപ്പം ആ സ്ഥലം നമ്മളുടെ ഇത ആാക്കുന്നൊന്നുമല്ലല്ലോ ജസ്റ്റ് അതില നടത്തേ വരുന്നുള്ളൂ പക്ഷെ ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളരു
ആളുകളൊക്കെ ഉണ്ട്ല്ലേ ഞാൻ അത ആലോചിക്കുന്ന എന്താ പറയാ ഓരോ ചില ആളുകൾ പ്രായം ചെന്നാൽ കൂടുതലും പ്രായം
ആ പ്രായ ഒരു ഇതിൽന്നെ ഇപ്പോ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ഒരു കുട്ടിയുടെ ഉമ്മക്ക് അഞ്ചാം മാസം ആറാ മാസമായിട്ട് വയറ്റലുണ്ട് അപ്പ അവളൊക്കെ അത്രയും റിസ്ക് എടുത്തായിാല പോരുന്നത് അവള് പോരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇന്ന് മഴയില്ലാത്തപ്പോന്ന് ജസ്റ്റ് പോയി നോക്കാ എന്ന് പറഞ്ഞു പോുന്നതാ പിന്നെ നീ വളിക്ക വീണ അവർ അങ്ങനെ പറഞ്ഞല്ലോ ഇപ്പൊ ഞാനൊരു നാലഞ്ച മുന്നേ ഇവിടെ ഞാൻ ഹോസ്പിറ്റലില യിരുന്നു എന്റെ അവിടെ കസിന്റെ ഡെലിവറിഒക്ക ആയിട്ട് അപ്പൊ അവിടെന്നങ്ങട്ട് വന്നിട്ട് കുറെ അല ക്കാനുണ്ടായിരുന്നു അവന്നട്ട് അലക്കാൻ വേണ്ടിട്ട് ഞാന പോയതാ ആദ്യ ഒരു പ്രാവശ്യ ഞ ഒന്ന് വള്ക്കി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വളിക്കണ് വീണു ഫുള്ളായിട്ടാണ്ട് വീണു അല്ലെങ്കി തന്നെ ഊരൊക്കെ നല്ല വേദനയും വരുത്താണ് അപ്പൊ അതിന്റെ കൂടെയാണ് ഈ വീണത് എന്തേലും പറ്റന്ന് വെച്ചാ എനിക്കറിയൂല്ല കാരണം എനിക്ക് ഓൾറെഡി വേദന ഉണ്ട്
ഉം
തൊടങ്ങിയപ്പോ ആഹ് ഏതാ അറിയൂല പിന്നെ ആ പിരീഡ്സ് ആവാനും ആയിട്ടുണ്ടായിരുന്നു ആഹ് അന്ന് തന്നെ പീരീഡ്സു ആയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞട്ട് ആവേണ്ട പീരീഡ്സ് അന്ന് തന്നെ ആയും ചെയ്തു
അഹ് ശരി എന്തായാലും നല്ല ശ്രദ്ധിക്കണ്ടേ ഇനിയിപ്പോൾ എന്താ ചെയ്യ മഴക്കാലം ആവുമ്പോ മ മോളെ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമു
ബുദ്ധിമുട്ടാണ് പിന്നെ പോവാതെ നി ക്കാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ്ണ്ട് അപ്പൊ അവക്ക് പോവന്നെ വേണം
ഉം പിന്നെ അവ അവളും തന്നെ ഇങ്ങനെ പുറത്ത് ആഹ് മഴയൊക്കെ ആവുമ്പോ പുറ ത്ത്ങ്ങനെ അവള് കൂടുതലും ഇങ്ങനെ വീട്ടിലിരിക്കാതെ ഒക്ക്ങ്ങനെപൊറത്തിരിക്കണ ഇഷ്ടമുള്ള ഒരാളാണല്ലോ
മഴക്കാലാകുമ്പോൾ പിന്നകത്തിരിക്കുംന്നാലും വെറുതെരി ക്കല്ലേ അവർക്കും തന്നെ ഒരു ചടപ്പല്ലേ ഇതിപ്പോ അവിടെ പോയിട്ട് പാട്ട് പാടിത്തരും പിന്നെ ഇടക്കിടക്ക് നമ്മുടെ ജില്ലാ മലപ്പുറം മല സാൻ കേൾക്കാന് അതുപോലെ ഇപ്പന്ന് കുളിച്ചപ്പന്നോട് പറയാ ഉമ്മച്ചി ഞാൻ മണ്ടേട്യൂസ്ഡേ പഠി ച്ച് അതൊക്കെ ഇടക്കങ്ങട്ട് പറയുള്ളൂ എപ്പോഴൊന്നും പറയൂല ആ മൺണ്ടേ ട്യൂസ്ഡേ അറിയുള്ളൂ പക്ഷെ ആഹ് അവർക്ക് അതൊക്കെ ഒരു സന്തോഷല്ലേ
ആഹ് നമ്മൾ വീട്ടിന്ന് ആവുമ്പൾ നമ്മൾ മക്കളോട് അങ്ങനെ നമ്മള പണികളടെക്ക ഇടയി അത്രയുങ്ങോട്ട് സംസരിച്ചോളന്നില്ലല്ലോ ഇതൊന്നും അപ്പൊ മക്കൾകൊരു അറിവുകളക്കെ ഉണ്ടാവും പുറത്ത് അങ്ങനെ ഓരോ കാര്യ ത്തെ പറ്റി ദിവസങ്ങളെ പ പറ്റി സമയത്തെ പറ്റിയൊക്കെ
ആഹ് ആഹ്
ഒരു ധാരണ ഉണ്ടാവും മക്കൾക്ക് പിന്നെ സ്കൂൾക്കൊക്കെ വിടുമ്പോക്കും അല്ലെങ്കിൽ പ്രീ കെ ജിയിലേക്കൊക്കെ വിടുമ്പോൾക്കും മക്കളൊരു ഉഷാറായിട്ടുണ്ടാവും ഇപ്പോക്കെ അംഗൻവാടി എന്ന് പറയുമ്പോത്ര അത്യാവശ്യം ഇതിലല്ലേ
അതെ ഇന്നലെ ഇന്നിപ്പോ രാവിലെ എണീറ്റപ്പൊ തൊടങ്ങിയിട്ടുണ്ട് ഉമ്മച്ചി സമയത്രയി സമയത്രായിന്ന് ചോദിച്ചു നടക്കുന്നു അപ്പൊച്ച എന്തിനാ സമയച്ചൊയിച്ചേ നിക്ക് അംഗൻവാടി പോകണ്ടേ അംഗൻവാടി പോവാൻ സമയമായിണ് നമ്മളിപ്പോ ചില നേരത്തെ നമുക്കൊരു ബുദ്ധിമുട്ട കാരണം നമ്മൾ പറഞ്ഞാ മനസ്സാവില്ല കൊറച്ചു നേരംകഴിഞ്ഞിട്ട് പോവറിമ്പോത്തി ടീച്ചർ വന്നിണ്ടാവും നേരം വൈകും രാവിലെ എട്ട് മണിക്കായിരിക്കു പറയുന്നത് അമ്മള് ഓരോ പണി തിരക്കിട്ട് ചെയ്യാരിക്കും മാ ഷാള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ണ് അതന്നെ സന്തോഷം എന്റെ വലിയ മോള അങ്ങനൊയിരുന്നില്ല ഓക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെ പിരിഞ് ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓക്ക് നല്ല കരച്ചിലാരുന്നു ഇബക്ക് ആ പ്രശ്നേല്ല
ഓ ആഹ് ശരി എന്തായാലും അങ്ങനെ പോയി ശീലായ പിന്നെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലീവൊക്കെ എടുത്താല് പിന്നെ അത് മക്കൾക്ക് മടിയാവും പോകാനൊക്കെ
പക്ഷെ അങ്ങനെ ഇല്ലാ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവടെ കാര്യത്തില് ഇപ്പോ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അങ്ങനെ ലീവ് എടുത്തു പക്ഷെ അവളും ആഹ് തിങ്കളാഴ്ച അവക്ക് അവക്കിഫ്രണ്ട്സക്കെയിട്ട് കളി ക്കാ അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ഭയങ്കര ഇൻ പിന്നെ ഈ ഡാൻസ് പാട്ട് ഒരു നമ്മള് കൊതിച്ചി എന്നൊക്കെ പറയലോ അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ
ആഹ് ശരി ആഹ് പിന്നെ കൂട് കുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ
ആഹ് അത്യാവശ്യം കുട്ടികളുണ്ട് പത്തിരുപത് കുട്ടികളൊക്കെ ഉണ്ട്
ഓ അത് ശരി അപ്പൊ പിന്നീകൂട്ടത്തിലാകുമ്പോ പിന്നെ അടുത്തുള്ള കുട്ടികളുണ്ടന്ന് പറഞ്ഞല്ലോ
ആഹ് അതെ പക്ഷെ അവരായിട്ടൊന്നും അവള് കമ്പനിയില്ലാട്ടോ കാരണം അത് മൂന്ന് കുട്ടികൾ നാല് കുട്ടികളാ അവരിള്ളത് ഇവളയും കുട്ടി അഞ്ച് അതില് മൂന്ന് പേരാൺകുട്ടികളാ അതിൽ ഒരാളായിട്ട് അവളറിയും മറ്റു രണ്ട് പേരായിട്ട് കാരണം ഒരാള് ഇവിടുന്ന് പോകുമ്പോളെ- ഉമ്മ ഞാൻ അങ്കവാടി പോവ്വലാട്ടോ കാരഞ്ഞോണ്ട് പാവം തോന്നും കണ്ടാലേ- മറ്റേയാൾക്ക് കുഴപ്പല്ല അവരായിട്ടൊന്നും കമ്പനില്ല ആഹ് പിന്നെ ഇല്ലതൊരു പെൺകുട്ടി അവളായിട്ടും കമ്പനി ആയിട്ടില്ല ഇവൾക്ക് വേറൊരു ഇന്റെ ഫ്രണ്ട് ഉണ്ടവിടെ പക്ഷെ ഓളിന്നോട് മിണ്ടണില്ല എന്ന് പറഞ്ഞിന്ന് അപ്പൊ ഞാ പറഞ് ഓള് മിണ്ടണല്ലങ്കി ജ് മിണ്ടിക്കോ ഞാൻ അവളോട് കൊറേ വർത്താനൊക്കെ പറഞ്ഞ് ഇന്നോട് ഓളോന്നും പറയുന്നില്ലാറഞ് ഇന്റെ മോള് പറയൂട്ടോ നല്ലാട്ട് സംസാരിക്ക ആരാ എന്താന്നൊന്നും ഉണ്ടാവില്ല ഉം ഉം
ആളുകളാകുമ്പോ പിന്നെ ഇങ്ങോട്ട സംസാരിക്കാ അവൾക്ക് ഞാനെ ഫോൺ വിളിക്കുമ്പോ പോലും അവള് ഇങ്ങനെ താത്താന്നൊക്കെ വിളിച്ച് ആഹ് സംസാരിക്കല്ലോ
അങ്കണവാടിന്ന് ഇന്നോട് ഇതാണ് സൂര്യ ഓരോ കുട്ടികള് കാണിച്ചു തന്നിട്ട് അങ്ങനെ ആഹ് ഭയങ്കര ആക്റ്റീവ ആണ് ആ അതെ
ഉം ഉം അങ്ങനെ തന്നെ ആവട്ടെ ഉഷാറാവട്ടെ
ഉം അതെ അതെ
പിന്നെ നമുക്കും കാണുമ്പോ സന്തോഷാണ് അങ്ങന ആവുമ്പഴെ ഗ്ലുമിയായിട്ടിരിക്കുമ്പോ ആഹ് അതെ ക്കെ അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നാല്
ആഹ് അ നമുക്ക് വീട്ടിലെത്തിയാല സങ്കടണല്ലോ എന്നാ ശരിട്ടടാ ഉം